ഹലോ, ആ
ആ.
എന്തൊക്കെണ്ട്?
നല്ലെന്നെ ചായ കുടിച്ചോ എന്നിട്ട്?
ചായ കുടിച്ചിട്ടില്ല ഇണ്ടാക്കി വെച്ചിട്ടുള്ളൂ രാവിലെ തിന്നാൻണ്ട്
ഏഞാൻ രാവിലെ കുടിച്ചു. ന്റെ ഹസ്ബൻഡ് പണിക്കോവുമ്പം. അയിന് മുന്നെ ണ്ടാക്കും അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പം കുടിച്ചലയ്യും. അയിന്റെ കൂടൊന്ന് കുടിച്ചും.
ഞാനിന്റെ ജ്ജിപ്പോ ന്റെ മോനും. മദ്രസട്ടിട്ടു ഒമ്പ മണി ഒമ്പതര ആവും ഞാനു ഓനും ഒപ്പം കുടിച്ചരാ അധികോ
ഞാ അങ്ങനൊന്ന് കുടിച്ചും. പിന്നെ മക്കൾ വ ന്നിട്ട് അവരുടെ കൂടെ ഒന്നുംകൂടി കുടിച്ചും.
ആചെലപ്പോ ഇങ്ങനെ ഒരു കാലിച്ചായ കടിയൊന്നും കൂട്ടൂലട്ടോ ഒരു കാലിച്ചായും എന്തേലൊക്കെ ചെറിയ ഏഹ് ബേക്കറി എന്തേലൊക്കെണ്ടെങ്കി അങ്ങനെ കൂട്ടി അല്ല മൊത്തത്തില് തിന്നാൻ കയ്യൂല.
കയ്യൂല ആഹ് അങ്ങനെ കുറെയൊന്നുതിന്നുല്ല ഞൻ ഓലെ കൂടെ ങ്ങനെ വെർതെ വർത്താനം പർഞ്ഞിര്ന്ന് എന്തേലൊരു കഷ് പ്പ അങ്ങനെക്കെ തിന്നും രാവ് പിന്നെ മക്കളൊ
ആഹ് ഒറ്റക്ക് ന്റെ മോനെപ്പളും പറിം ഓനിഷ്ടല്ല ഒറ്റക്കിര്ന്ന് തിന്ന്ണെ ഓനിഷ്ടല്ല.
ഉം
ഒറ്റക്കിര്ന്ന് തിന്നുമ്പോ ഒര് ചടപ്പാണറിം ഒന്നാമത് സ്കൂളില് പോയാണ്ട് ങ്ങനെ കു ട്ട്യളോട് വർത്താനം പർഞ്ഞ്ങ്ങനെ കഴിച്ച് ചേലായിട്ടെയ്
ആഹ് അന്റര്ക്കനല്ലേപ്പം
ഓന് ഷ്ടല്ല.
ഉം ൻ്റെ മകേ അങ്ങനേന്ന ഒറ്റയ്ക്ക് തിന്നാനേ കയൂല ന്നിട്ട് രത്രിക്ക് ചെലപ്പോ അവൻ ചോറ് തിന്നണില്ലാച്ച് നിക്കും അപ്പോ ൻ പറിം ങ്ങള് വെരി ഞങ്ങളെല്ലാരും ഒപ്പളെന്നെ തിന്നാ. ഉം ഓരോര്ത്തര് ഓരോര്ത്തര് ഇവടെ തിന്നുല്ല. എല്ലാരൊപ്പം വട്ടത്തിലിര്ന്നെന്നെ തിന്നോള്ളൂ പ്പച്ചിനെ കാത്ത്ന്ന് പ്പച്ചി വന്ന്ട്ടങ്ങനെ തിന്നൊള്ളു. അയ് ചെലേസം ഞാൻ തിന്നില്ലചക്കും ന്നട്ട് ഓൻ ന്നെ പുടിച്ചല്ച്ച് കൊണ്ടേയ് തീറ്റിച്ചും അപ്പ ഇൻക്ക് ഞാനേ വെൾമ്പ്യച്ച് വണ്ടി പോരല്ല ചോറ് കണ്ടാ തന്നെ ഞാ മല്ന്നടിച്ച് ബിക്ക്വയ്ല്.
അല്ലോ അന്ന് തിന്നലല്ലാക്കുമ്പോ വയങ്കര വെശ്‌പ്പെക്കാരം.
ആഹ് ആയെന്നെ ന്നട്ട് ഇൻക്കാണെങ്കി ഞാ ന്നട്ട് കൂട്ടാനൊക്കെ ണ്ടാക്കിഎപ്പളോ മൂട്യെച്ച്ണ്ടാകും ഇൻകും മാണം കി ട്ടാതക്കാന് ന്നട്ട് കേതീറ്റ് ഇങ്ങനെ മാറി കേക്കാണ് എന്നിട്ട് ഇപ്പ രണ്ട മൂന്ന് വിളിച്ച് ഞാൻ പറയും വിളിച്ചാല് അതേ ഞാന് ക്ക് വെരും തിന്നും. രാത്രി തിന്നാത്തെന്നെ ഞാൻ തടിച്ചും ന്നട്ട് തിന്നും ഇന്റെമ്മെന്നെ പറിം ഉം ഓഹ് ഇൻ്റാടെക്കെ എന്തേം പരിവാടിണ്ടാങ്കി ന്നട്ട് ന്റെമ്മ വിളിച്ച് വെര്ത്തുന്നെ അൻക്ക് തരാതെ എങ്ങനെ തിന്നാ അൻ്റെ പോൽത്തൊരു നൊൺച്ചീനെ ഞാൻ കണ്ടീല്ലാ റിം. ന്നട്ട് ഇൻ്റെ അളിയൻ ആഹ് തട് ച്ചു അതെന്നെ ന്നട്ട് എങ്ങനെങ്കിലും ഇത് കൊർക്കട്ടെ ച്ച് മെൻസം കെട്ടി മർഞ്ഞ് രണ്ടീസൊക്കെ തിന്നാക്കും. ന്നട്ട് നാലിസം ഇര്ന്നങ്ങട് തിന്നും അയ്ന്റെ ടെൻഷനൊക്കെപ്പാ അല്ലാഹുവേ
നാലാമത്തിസം ഇ തിന്നത്ത ഓരികൊക്കെ തിന്നുലേ.
ആന്ന് അതെന്നെ ന്നട്ട് ൻ്റെ കൊച്ച് ൻ്റെ വല്യേട്ടത്തെ എപ്പോളും പറിം ഉം അന്റെ ഡയറ്റ് നല്ല ഡയറ്റ് ഡയറ്റ് ട്ക്കാതെ ചൊങ്ക്ന്ന്നാണെങ്കിലും മട്ടം
അപ്പൊ കൊർച്ചേ തിന്നൊള്ളൂ ഈ ഡയറ്റ്ട്ത്താണ്ട് അമ്മളന്നത്തൊരികൂടി ഇള്ളെ പിന്നെ തിന്നാണെയ്
ഉം ആഹ് അതും തിന്നും അതല്ല നാളെത്തൊട്ട് ഡയറ്റാന്നർഞ്ഞ ഇന്ന്ര്ന്ന് തിന്നും. ഉം
ഓള് ഡയറ്റാ ഡയറ്റാർഞ്ഞാണ്ട് മന്ത്യോ ബിരിയാണിക്കെണ്ടെങ്കില് ഓള് ഇത് ഫുള് ഇത് പ്രോട്ടീനാണർഞ്ഞാണ്ട് അത് നല്ലോം തിന്നും.
ഉം ഉം
അതോണ്ട് കാര്യല്ലല്ലൊ ക്ഷെ ഓള് കൊറേ മെൽഞ്ഞ്ട്ടൊ
ൻ്റെ വല്യേടത്ത്യങ്ങനേനി പെരും തട്യേ നി പെരും തടെയ്നി അത്ള്ളെ ഓ എന്താ ജുമ്പ ഡാൻസില്ലെ അഒക്കപ്പാട കൾച് കൾച് കൾച് ആതാകെ മെൽഞ്ഞ്ണ്. ഉം ഞാ കൊർച്ചേ കളിച്ചത് ഇൻക്കങ്ങട്ട് കൊയ്ങ്ങ്യാ ഇൻക്ക് വെയ്ക്കൂല.
നെമ്പല്ലെ അമ്മള് ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പൊ നല്ല മേലും കയ്യും വേദനയ്കാരം
അയ്‌നെകാരം
ഞാനതേമായിരിന്നലെ ഇന്നലെ നല്ലൊരു വികിച്ചൻ്റെളച്ചന്റെ പെരേപോയി വീണ് പോന്നാ ഞാൻ ഹ്
ത്തീലാ
പ്പറങ്ങ്യാതാ അള്ളാ വള്ക്യാണ് പോയിലെ ഹ് രണ്ട് ആക ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ളൂ രണ്ട് ഏത് സ്റ്റെപ്പ് പോവു ഏത് സ്റ്റെപ്പ്മ്മലു പുടുത്തം കിട്ടീല്ലേ
മ്മേ ഹി ന്നട്ട് തായ്ത്തെത്യോ അമ്മേ ആരേ കണ്ടോ ഇനക്ക ആകെ മാനക്കേട ആരേ ആരേ കണ്ടോന്ന്
ആഹ് അത് ഇതല്ലവിറ്റ് ഉമ്മണ്ടായിനി അവിടെ അയ്ലോക്കത്തൊരു ചേച്ചിണ്ടായിനി പിന്നെ അമ്മോനും ഉണ്ടായ്നി ഇച്ചാകെ ക ചടപ്പായി ഇഹ് ന്നാണ്ടമ്മോൻ ചോയ്ച്ണ്ട് സ്റ്റെപ്പ്നെത്തെ പറ്റ്യയ്ച്ച്ണ്ട് ഹലോ ഹലോ ഹലോ